കേക്കണ്ടോ കേക്കുണ്ടോ നേ നേരത്തെ വിളിച്ചപ്പല്ലിയ കേക്കണല്ലയനി കേക്കണ ഇല്ലയ
ആ ശരി
ആ എന്താ അറിയില്ല
ആ ആ ഞാൻ കൊറെ വിളിച്ച്
അതല്ല അയിക്ക ആ എന്താ അറിയില്ല ആ ആ എന്താ സുഖം തന്നെ
ഉം
ഫൂഡ് കഴിച്ചിയില്ലോ
ആ ചായകുടിച്ചോ
ആ ചായ കച്ചി കൊടുത്താണ് ഞാൻ ഉടുക്കേ ഇല്ല അപ്പ
അ അത് ശെരി എന്തൊക്കെ എന്താ കടി
ഇന്നത്തൂല്ല ഇണ്ടാവേണ്ടേ ഉം ഉം ഇങ്ങെന്തൊക്കെ ഏയ് ഇണ്ടാക്കലൊന്നും ഇല്ല ഞമ്മളിത് ഇങ്ങനെ പലഹാരങ്ങൾ അങ്ങനൊക്കെ ഇണ്ടാവുമ്പോ ഉം
നിങ്ങള് എന്താ ചായ കുടിക്കാത്തെ
ഞാൻ പൊതുവേ കുടിക്കേ ഇല്ല്യ ആഹ് ചെലേപ്പം രാവിലെ ഇങ്ങനെ തോന്നിയാ കുടിച്ചും
ആഹ് ആഹ് അല്ലേ കുടിക്കൂലല്ലേ ഏഹ് ആഹ് ശരി ഉം ഉം ആഹ് ഇന്ന് നല്ല മയയാ
ഏയ് ആഹ് ഇവിടെ രാവിലെ നല്ല മഴയുണ്ടായിനി
ആഹ് അവിടെയും അങ്ങനെ രാവിലെ ഉണ്ടായിനി ഇപ്പളും ഇപ്പം ഇപ്പവില്ല ഇല്ല ഇപ്പൊ ചോർന്നുണു
ആഹ് ഇപ്പൊ ചോർന്നാണ് ഇവിടെ ഇപ്പം മഴയില്ല രാവിലെ നല്ല മഴേയേനി
ആഹ് മക്കളെത്രാളുണ്ട്
ഒരാള്
ഏഹ് പഠി നിക്ക് മൂന്നാള് ഉം ആഹ് വല്യാള് പടിക്കാ ഓൻ അഞ്ചിലാ ചെറു രണ്ടാമത്തോള് അംഗനവാടി പോവും മറ്റേപ്പം ചെറുതാ പ്രസവിച്ച് അറുത്തൊമ്പദിസം എഴുപത്തൊമ്പത് ദിവസ്സായിട്ടുള്ളു ഉം ഇന്നേക്ക് ആഹ് ഉം
ആാാാ
മ്മ് നിങ്ങക്ക്‌ എന്താ മോനോ മോളോ ഉം ഏഹ് ആഹ്
പിന്നെ എന്തൊക്കെ ആഹ് ഉച്ചക്കൊക്കെ എന്തേനി
ഉച്ചക്ക് കർമ്മുസകറി മീൻ പൊരിച്ചതും ഉം ഉം നിങ്ങക്കെന്തേനി
ചക്ക കുരു കറിയും
ഏഹ്
ഒണക്ക മീന് പിന്നെ അച്ചാറ് ചമ്മന്തി അങ്ങനെ
ഏയ് നിങ്ങൾ സ്വന്തം വീട്ടിലാ അതോ കൂട്ടത്തിൽ ഉം ഏഹ് എത്ര ആളുണ്ട് ഞങ്ങള് കൂട്ടത്തില് തന്നെ സ്വന്തം വീട് ആയിട്ടില്ല എടുക്കാണ്ട് ഉം ഏഹ്
എടുക്കുണ്ടോ ചോയിച്ചെയാ
ഇല്ല സ്ഥലം വാങ്ങിട്ടൊന്നുമില്ല ഒക്കെ വാങ്ങണ്ട്
ആഹ് ആഹ് ആഹ്
നിങ്ങക്കെടുക്കാണോ
എടുക്കാൻ പറ്റാത്തതാ
ഉം
ഉം അത് ഇങ്ങനെ ഈ ഈ എയർപോർട്ടിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ
ആഹ് അത് ശെരി ഓ ഇപ്പം വേറെ എടുക്കേണ്ടി വരൂല്ലേ
ആഹ്
അപ്പോ ഓല് പൈസ തരുവോ
എന്താ അറിയില്ല അതിനെ കുറിച്ചൊന്നും അറിയില്ല
കൊറെഎടുത്തിട്ടിട്ട്
ആറ് ജോയ്ക്ക് കട്ട ആ കട്ട
ഉംമ്
ഉം
വീട്ടില് അവിടെ ആരൊക്കെണ്ട്
ഇവിടെ ഉമ്മ ഉപ്പാ
ഉം
എളച്ചനും രണ്ടു നാത്തൂന്മാരും
ഉം ഇളച്ചൻ വന്നട്ടില്ല
ഏയ്യ്
ഉ ചെറുതാ
ആ
ഉം
പിന്നെ എന്തേനിപ്പൊ മഴൊക്കെ ആയിട്ട് ഏ പൊറത്തൊന്ന് പോകാനൊന്നും കയ്യലുണ്ടാവൂല്ല
ആ ഇല്ല ഞാൻ ഇന്റെ വീട്ടിക്ക് പോന്ന്. ഇവിടെ കല്യാണണ്ട് അപ്പൊ മുത്തമ്മന്റെ മോളോട്ടിടെ കല്യാണണ്ട്. അപ്പൊ അങ്ങനെ എന്റെ വീട്ടിക്ക് പോന്ന് നാളേണ് കല്യാണം. അപ്പ അങ്ങനെ ആ പോയിട്ട് പിന്നെ വന്നിട്ടില്ല ഇനി ഏയ് കോടൊന്നുല്ല അല്ലാ അതൊന്നല്ല
ഏ ആ ആ
ഉം ഹസ്ബൻഡ് ഇവിടല്ല
ആ ഇണ്ട്. ഇപ്പൊ വന്നതാ
ഹ നിങ്ങള് പുറത്ത്ക്ക് പോവോ ഇന്ന്
ഏ ഇല്ല ഉ പോയിട്ടൊന്നുല്ല പോവാന് അയിന് ഊരവേദന ആയൊണ്ട് വന്നതാണ്
ഉം
ഉം എനിക്കും അയിനൊപ്പം ഊര വേദനേന്നെ
ഏ ലറഫെനി
ആആ ആ
ഏയ് നിങ്ങള് പോയിനു
ഏയ് ഇല്ലല്ല
ആഹ പോണ്ടോ
ഇല്ല ഏയ് ഇപ്പഴൊന്നും ഇല്ല
ഓളിന്ന് പോവോ
ആഹ് അയിന് സുഖയാ പോണംന്ന്‌പറഞ്ഞ
ഉം ഉം ശരി
ഉം പിന്നെ എന്തൊക്കെ
പിന്നൊക്കെല്ലേ ഉം കൊഴപ്പല്ല ഇങ്ങനെ പോണ് ഉം
ആഹ്
വീട്ടീ പോയില്ലേ
ഉം ഉം പിന്നെ
നിക്കോ പോയാല് ഉം ഒരൂപരാഷ്യം നിക്കോ, അവിടന്ന്‌ പോവായിരികുല്ലേ സ്കൂൾക്ക്
ആ ഊമ്
അപ്പൊ അതൊണ്ട് നിക്കല്ലേ ആ..... ആ.... ഉ അങ്ങനെ പോവാൻ കഴിയുനൊണ്ട് വിളി നിക്കാ
ആ
ഉ ഉ ഉ
ഉ പിന്നെ എന്തൊക്കെ
പിന്നൊക്കെ ല്ല്
ആഹ ഏ എടുത്ത് കൊഴക്കണ്ടോ?
ഏ ആഹ് ആ ണ്ട് ണ്ട് ണ്ട് ഉ ഏ പോലൊന്നുല്ല ഇങ്ങളടെണ്ടോ?
ആ അവിടെണ്ട് ഇവിടെ അടുത്തണ്ട് പക്ഷെ ഞങ്ങള് പോയിട്ടില്ല. ന്ക്ക് നീന്താ അറിയാം ഇഷ്ടമാണ്.
ഈ നാത്തൂമാര് വരെല്ലേ
ആ
ഉം വന്ന് നിക്കോ ഓല് ഉ ഉം ഉം ഉം അപ്പൊ ഇങ്ങള് പോകുമ്പോ വീട്ടിലാരണ്ടവാ മ്മക്ക് കയ്യോ
ആ ഞാൻ ൻക്ക്ങ്ങനെ ഊ രവേദനായിട്ട് ഇൻ്റോ ടെന്നെനി
ഏയ് എന്താ പ്രശ്നം എന്തെങ്കിലും ഡിസ്ക് എന്തേലും പ്രശ് നണ്ടോ? ഏഹ്
ഉം
ഉം
അയിന് എന്തേനിപ്പോ ജോയിന്റ് വിട്ടതാ.
അതെ
ബെൽറ്റ് ഇട്ട് നടക്കേലാ
കുറവായോ
ആഹ് ഇപ്പം മൂന്ന്
ഉം ശരി ഇപ്പൊ ഹസ്ബൻറ് ന്താപ്പോ വന്നതാ
ആഹ് അയിനു അതന്നെ
ആഹ് ഓൽക്കന്താ ഡിസ്ക് ഡിസ്
അയിന് ഇങ്ങനെ എല്ല അയിനു. ഇതെന്നെണ്
ഉം
ഉം
അയ് ശരി വല്ലാത്തതാല്ലേ
ന്നെ
ആഹ്
ക്കെ
പിന്നക്കെങ്ങനെ പോണ്
ആഹ് ഉം കൊറേ ആയോ ഇങ്ങള് പോയില്ല് ഇങ്ങള് പോവേല്ല
ഓഹ് ഞാൻ ഇപ്പോ പ്രസവിച്ച്ട്ക്ക് ഇവിടെനി അപ്പൊ പിന്നെ ഇപ്പോ പോയിട്ട് ഒരു മാസം പോരും ആയി പോയിട്ട് ഇപ്പ വന്നതാ പോയിട്ട് പിന്നെ വന്നില്ലേനി
ഏഹ്
ഉം പിന്നെൻ്റെ ഹസ്ബെൻ്റ് ഗുജറാത്തില അപ്പ പോണേക്ക് ഞാൻ പോയിനി
ഉം ഓല് പോയപ്പോ മോൻക്ക് സ്കൂളുംണ്ട് അപ്പ് ഓന് അവടെ നിക്കൂല്ല അപ്പൊ അങ്ങനെ ഞാൻ പോയിനി പിന്നെപ്പ വെര
ആ ആ ആ അ
അങ്ങനെ പ്പളൊന്നും വെരല്ല എപ്പളെങ്കിലൊക്കെ വെരലൊള്ളു മദ്രസ് സ്കൂൾ ലീവ്ള്ളപ്പോ ആ മദ്രസ് വേറെ
ആ പോയിട്ട്
ഏ
വെക്കേഷനായിട്ടൊന്നും പോയിട്ടൊന്നുല്ല
ഏ ഏ ആന്നൊല്ല ഉം അങ്ങൻത്തെ പോക്കൊന്നുല്ല ഉം
ആ പുതിയാപ്പള എവിടെണ് നാട്ടിലാ
ഇല്ല ഗുജറാത്തില
ആ ആ അത് വെരുമ്പളേക്കാര ല്ലേ
ആ മൂന്നാസം നാലാസൊക്കയ്യും വെരുമ്പോ
ആ ആ
ഉം
അ അങ്ങനെ വരല്ണ്ടോ
അ ആ എന്നാലും പോക്കും എല്ലാം പോക്കൊന്നുമല്ല.
അങ്ങോട്ട് പോയിനോ?
ആ അടു കൈയിഞ്ഞ വെക്കേഷനിൽ പോയിന്.
ആഹ ആഹ
മൂന്ന മാസം നിന്ന്.
ആഹ് ആഹ ആഹ ആഹ
മ മൂന്ന മാസം നിന്നാണ്ട് അങ്ങനെ പോന്നു. ഉം
ആഹ ആഹ
സ്കൂള് മദ്രസ കുറച്ച് ലീവാ ആക്കി. ഉ പോമ്പോളെല്ല നിക്കുള്ളൂ.
ആഹ ആ അതന്നെ
നിങ്ങക്ക് പോവാൻ പ്ലൻ ഉണ്ടോ?
ഏ ഏ
ഏ അത് ശരി. അപ്പൊ ഇനി സ്ഥലം വേറെ എടുക്കേണ്ടിരൂല്ലേ?
ആ ആ് അതന്നെ.
ഉം
ഉം
പിന്നെന്തൊക്കെ? മ് മ്
ഇന്ന് മഴോണ്ട് ഇപ്പണ് മഴന്റെ കുറവുണ്ട്. പക്ഷെ മ നല്ല മൂടലുണ്ടില്ലേ ഇവിടെ പെരും മൂടലാണ്
ആഹ് അവിടെയിണ്ട് ഇന്ന് രാവിലെ നല്ല മയ കഴിഞ്ഞ്
ആഹ് ന രാവിലെ അല്ല മഴയാനി
ആഹ് നല്ല മയ കഴിഞ്ഞ് ആ അടുത്ത മയ അന്നെ നിങ്ങക്ക് ഉപ്പ്ണ്ടോ അവിടെ ഇവിടെ ഉപ്പുണ്ടോ ഹസ്ബൻറ്റിന് ഉപ്പ് ഇണ്ടോ ഏ- ആഹ് ആഹ മൂടി വരുണുണ്ട് അത് തന്നെ പിന്നെ എന്തുവാ
ആഹ് പിന്നെ എന്താ ഇങ്ങനെ പോണ് എന്നാ പിന്നെ പ്രത്യേകിച്ച് ഒന്നുംയില്ല
ആഹ് എന്നാ ശരി എന്നാല്ല് ആ ശരി ആഹ് ഒക്കെ